ഹട്ടോ
ഇന്താ
ആഹ കിട്ടുന്നിട്ടേ
ആഹ് കിട്ട്ുന്നുണ്ട്
ആഹ എന്തൊൊക്കൊയിരുന്നു
എന്താ ഒന്നല്ല വച്ചാ മയക്കത്തിട്ടാ
ചെറിയിച്ചോ
ഉം ചോർണതാ കഴിഞ്ഞ
ആഹ എന്തൊക്കെയുന്ന കറിയ സ്പെഷ്യൽ എന്നാ ആ ചോറ് കഴിച് ചോറ് കഴിച്ചിട്ട അങ്ങനെ ഇരിക്ക
സ്പെഷ്യല് അങ്ങോന്നില്ല ആഹ് ആഹ്ആ നക്ക് സദാ ചോറും കൂട്ടാനും വന്നെയാണ് ഉംഹ് സ്പെഷ്യലായിട്ടൊന്നുമില്ല മീൻവറുത്തതും കുമ്പളങ്ങ കറിയും ഓഹ് പരിയ വരുവാ ശനി ആായിക്കല്ല നങള്ക്കെന്താ
ഇന്നെനിക്ക് മീൻകറി ഉണ്ടായിരുന്നു മീൻ വറുത്തത് തോറത് ഉംഹ്
ആഹ്ആ മക്കളൊക്കെ സ്കൂളി പോയി
ആഹ് ആഹ്ആ
പോയോ മക്കള് പോയോ ഏഹ്
പോയി കുട്ടിയേള് കുട്ടിയേള് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് മോളുണ്ട് വിട മോള് എഹ് മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് മോൾക്ക ഒരു കുട്ടിയുണ്ട്
ആഹ് ആഹ്ആ ആഹ് ആഹ്ആ
ഇങ്ങക്ക് എത്ര മക്കള് ണ്ട്
എനിക്ക് മൂന്നാണ് ആഹ്ആ
ഇപ്പ
ഒരാള് ഹൈസ്കൂള് ഒരാള് ഹൈസ്കൂള് രണ്ട് പേര് യുപി
ആഹ്
മ്മ്ഹ്
അർക്കണ്ട
ആഹ്ആ അസ്ബൻ്റ് പൊറുത്താ
എന്താ പറഞ്ഞേ ഏഹ്
ആഹ്ആ അവിടെ കമ്പനില്
അത് ശരി
ഉം ഉം ആ ഇല്ല ഇല്ല വർക്കൊന്നും ഇല്ല വീട്ടിൽ തന്നെ ആ മോളുടെ കുട്ടി ആണോ
ഓളെ കുട്ട്യാണ് ഓളെ
ആ
പ്രശ്‌നാവ ചോറ്
ആ ആ
അത് പഒറ്റക്ക് ഒറ്റക്ക് പാത്രത്തിൽ കിട്ട ട്ടാന
ആഹ ആഹ് ആഹ് ആഹ
ഞാൻ ഇവടെ പറത്താവല ഏ
മഴയുണ്ടോന്ന് അങ്ങോട്ട്?
ഇന്ന് മഴ പെയ്തിട്ടില്ലല്ലോ
ആഹ ഹഹ് ആഹ ആഹ ആഹ രാത്രി പെയ്തോ? ആഹ ഏ ഇല്ല ഞങ്ങക്ക്വിടെ ആഹ് ആഹ
പലിച്ച പരിച്ചക്ക് പയ്തു
ആഹ ഹഹ ആഹ ഹഹ ആ
ഇങ്ങൾക്ക് മയ
ഇല്ല ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഒരു ഭയങ്കര കാറ്റും മഴയൊക്കെ ഇണ്ടായിരുന്നു ഉ പിന്നെ ഈ കൊഴപ്പൊന്നു ഇല്ല ഇപ്പൊ നല്ല വെയിലാ
ഇതി മഴ ഉണ്ടായിട്ടില്ലന്നല്ല വൈകുന്ന
ഉം
എന്താ മക്കളൊക്കെ വരാനായപ്പഴാ വെര്ൽ
എന്തോ?
മക്കളൊക്കെ
മക്കളൊക്കെ നാലരയാവും നാലരക്കുള്ളില് വരും എല്ലാരും
ശരി അങ്ങനെ സ്കൂൾ ബസ്സിനാ അതോ?
ആ സ്കൂൾ ബസിന് സ്കൂൾ ബസിന് വരും ഉം മൂത്ത ആള് നടന്ന് വരും നടക്കണ്ട ദൂരേഉള്ളൂ നടന്ന് വരും ബാക്കി രണ്ടുപേരും ഹൈസ്കൂൾ ആ അടുത്ത കൂൾക്കെ അടുതാ
അതോണ്ട് സുഖാണല്ലോ
ആഹ്
സ്കൂൾ ബസിനക്കനല്ല ചാർജ് ഇണ്ടോ അവിടെന്ന്
ഉം സ്കൂൾ ബസിന് കൊഴപ്പല്ല അഞ്ഞൂറൊക്കെ ആണ്
അത് ശരി
ഉം
അപ്പൊ അത്യാവശ്യം ക
ആ അ അടുത്ത് നടന്നുകൊണ്ട് ള്ള ദുരക്കൊ ഉള്ളൂ നമ്മൾക്ക് ല്ലാം നടന്നു പോയിക്കൊണ്ടിരുന്നതോ ഇപ്പത്തെ കാലം നടത്താ നടത്താൻ പറ്റൂല്ലോ
പെൺകുട്ടികാലാവകുമ്പോ നടക്കും പെൺകുട്ടികാലാവകുമ്പ നടത്താൻ ബുദ്ധി
ബുദ്ധിമുട്ട് ചെറിയ ചെറിയ ആൾക്കാരു അല്ലേ വണ്ടികളൊ ക്കെ ഭയങ്കരായിട്ട് പോകുന്ന വഴിയാ അപ്പൊം
ആ മെയിൻറോഡ് കൂടെക്കാരംല്ലേ
സ്കൂൾ ബസ്സിലാക്കിയത്
ഉം വേറെന്തൊക്കെണ്ട് എങ്ങനെ വീട്ടില് വീട്ടില് പിന്നാരക്കെള്ളെ
വീട്ടില് അച്ഛനും അമ്മേം ഞാനും പിള്ളേരും ഉം
ചെറിയ മൊനാണോ
ഇല്ല മൂന്ന് മക്കൾ ഇല്ല ഇല്ല എന്താ
ശെരി ഏ അപ്പൊ സ്വന്തംവീ ഇല്ലാ നമുക്ക്
ആ സ്വന്തം വീട്ടില്
അക്ക വേറാരുല്ലെ വീ അല്ലാ ആങ്ങളാരൊന്നുംല്ലേ
ആങ്ങളൊക്കെ പൊറത്താ
ക്കാവൂലേ അ വേറെ അനിയ
ഇല്ല വേറാരുല്ല ഞങ്ങള് രണ്ട്പേര് പേരേ ഉള്ളൂ
ഐശെരി
ഓ
അപ്പൊ ഏട്ടാ അങ്ങട്ട് വര്ല്ലാ
ആ വരും വരും ആ വരും
ശെരി
ഉംഹ്
എങ്ങനാ വര്ല് മാസത്തിലോ
ഇൽ ഇല്ല വർഷം വർഷം അവിടെ ആരക്കെണ്ട്
ഏതാണ്ടൊക്കായിട്ട് ജൽദോഷം പിടിച്ച്ണ്
ആ ആ ആ അവിടെ ആരൊക്കെണ്ട് ഇങ്ങളെ വീട്ടിലാരൊക്കെണ്ട്
ഇവിടെ ഞങ്ങള് സപ്രേറ്റായിട്ടാ പിന്നെ ഭർത്താവും ഞാനും നാല് മക്കളുണ്ട്
ആഹ ഹാ
അയ്ന് മൂത്ത ആളെ കല്യാണം കഴിഞ്ഞണ്ണ്. ഉം പിന്നെ പ്ലസ് ടൂ ന് പഠിക്ക്ണ്. പിന്നെ പത്താം ക്ലാസിൽ ഒരു ട്ടിണ്ട്
ആ ഹാ
ജീ ല് ഒരു കുട്ടിണ്ട്.
ആഹ്, ഹാ, ഹാ ഇപ്പ വരാനായി ലേ
ഉം മൂന്നര ആവുമ്പോ വിടും യുകെജി ത്തെ പിന്നെ മൂന്നര ആവുമ്പോ വിടും അഞ്ച് മണിയാവും എത്തണങ്കി ഓലൊക്കെ സ്കൂൾ ബസ്സിന് വരലാ
വരുമ്പത്തേക്ക് എന്തേരും വേണ്ടേ കഴിക്ക, സ്നാക്സ് ഒക്കെ
വരുമ്പത്തേക്ക് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കണം ചായക്ക് അല്ലെങ്കി രാവിലെത്തെ എന്തെങ്കിലും ഒക്കെ അതോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഉം മോള് ചോർ തിന്നും വന്നാൽ അ പിന്നെ മോര് ഉണ്ടാവും ഓൾക്ക് ചോറും മതി മറ്റേ ആൺകുട്ടിക്കാണ് ഓന് എന്തെങ്കിലും ലും മാണം മോൾക്ക് ചോർ കട്ടിയാ മതി മറ്റോന് എന്തെങ്കിലും വേണ പറയാ മോന എന്തെങ്കിലും വേണ
ആഹ ഹഹ
മോൾക് എന്താ മറ്റേ മക്കൾക്ക് വരുമ്പോഴത്തെ എന്താ ഉണ്ടാക്കല് ആ ഓന് ഒന്നര വയസ്സ് ആയിട്ടുള്ളു
ആഹഹാ അവിടെ അടുത്താണോ കെട്ടിച്ചേ
ആഹ് അവിടെ ഇവിടെഅടുത്ത് തന്നെ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് പോവാനുള്ള ക്യാപ്പ്ദൂരള്ളു
ആഹ ആഹ് അപ്പം ജോലിക്ക് പോന്നുന്നുണ്ടോ മോള്ന്താ ജോലി
ഓളിപ്പോ പെരുന്നാക്ക് വന്നതാ
ആഹഹ
ടൺ കോളിട്ടിയില്ല
ആഹ ആ എന്തെലും ജോലി ഉണ്ടോ
ഓൾക്കോ മോൾക്കോ ഇല്ല ജോലിക്കായിട്ടില്ല ഓള് പഠിക്കാണ് പി ജിക്ക് പഠിക്കിണ്ട്
ആഹ ആഹ ആഹ
ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞു പിന്നെ എനിക്ക് അലുവ പിന്നെ ഡിഗ്രി അവിടുന്ന് പൂർ യാക്കി
ആഹ ആഹ
വേറെന്താട്ട് വിശേഷം
വേറെ വിശേഷം എന്താ അങ്ങനെ പോന്നു കൊഴപ്പൊന്നും ഇല്ലാണ്ട്
എന്താ ഇനി മ മക്കൾക്ക് വൈകുന്നേര
ആ മക്കൾക്ക് എന്ത് രാവിലത്തെ ഇരിപ്പുണ്ട് കോള് വരുന്നുണ്ട് എനിക്കൊരു കോള് വരുന്നുണ്ട് എന്നാ ശരിയ കട്ട
ആഹ ആ
ആഹ